എല്ലാവർക്കും സുഖാണോ എന്തൊ ണ്ട് വിശേഷം ആ അതെ അതെ എന്തോണ്ട്‌ വിശേഷം
നല്ല വിശേഷം അവിടെയോ
ക്കെയൊണ്ടോ
ആ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്തതെ ഉള്ളൂ
ആ എവിടെയാ പഠിക്കുന്നെ
ഞാൻ ബാംഗ്ലൂര് നിങ്ങളോ
ആ ഞാനും ബാംഗ്ലൂര് തന്നെ ഒ ണ്ടല്ലോ ആ ബാംഗ്ലൂര് മടിവാളാ
ആ ഓക്കേ എലക്ട്രോണി സിറ്റിയിലാ
ആ ഓക്കെ ഇപ്പോ നഴ്സിംഗ് ആയിരിക്കുമെല്ലേ ആ ആ ആ ഞാന് നേഴ്സിങ്ങാ
ഏത് ഇയറാ
ഞാനിപ്പം തേർഡ് ഇയറ്
ഓക്കെ ഓക്കെ
അവിടെയോ ആ ഇപ്പൊ എല്ലാരും നഴ്സിങ്ങിന് ഫീൽഡിലോട്ടല്ലേ പോന്നേ
ആ അതെ
ആ ആ ഇപ്പോൾ സ്കോപ്പ് ഉള്ളത് നഴ്സിംഗ് ഫീൽഡിലാന്നാ പറയുന്നെ കാരണം നഴ്സിംഗ് പിള്ളാര് കാരണം ഇപ്പോ ഒന്നും കേരളത്തില് ഒന്നും പഠിക്കാൻ ഒന്നും പറ്റത്തില്ല ഇനി കേറാൻ നേഴ്സിംഗ് പിള്ളേർക്ക് കേറാൻ പറ്റത്തില്ലേ ഓ
ആ ആ
ആ ആ പൊറത്തോട്ട് പോകാനാണോ നേഴ്സിങ് പഠിച്ചുകഴിഞ്ഞ്
ആ പൊറത്തു പോവാന നിങ്ങളോ
ആ അതെ അതെ
എന്നെ നിങ്ങള് ബാംഗിൾ എന്നെ നിങ്ങൾ ബാംഗ്ളൂർ തന്നെ ഇടണേ കേരളത്തിൽ നോക്കാൻ പറ്റില്ലായിരുന്നോ
ഓ ബാഗ്ലൂരാണ് നല്ലതെന്നു എനിക്ക് തോന്നി എന്റെ കുറച്ചു ഫ്രണ്ട്‌സ് ഒക്കെ ബാംഗ്ലൂരിലോട്ട വന്നെ
ആ ആ
പിന്നെ
പിന്നെ കഴിച്ചോ കാപ്പി കുടിച്ചോ
ആ
ഫുഡോക്കെ എങ്ങനെ ഉണ്ട്
കഴിച്ചോണ്ടിരിക്കാ പപ്സ് കഴിച്ചോണ്ടിരിക്കാ ആ അവിടെയോ
ഇവിടെ ചുമ്മരിക്കുന്നു മഴയൊക്കെല്ലായിരുന്നോ ചെറിയ ചായയൊക്കെ കുടിച്ച് ഇങ്ങനിരിക്കുന്നു
ആ കഴിക്കാനെന്തായിരുന്നു
കഴിക്കാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു
ഓ മൈ ഗോഡ് ആ ആയ് ഇവിടത്തെ ഫുഡ്‌ കൊഴപ്പല്ല നമുക്കിഷ് ഇഷ്ട്ട ള്ള ഫുഡ്‌ എടുക്കാം മെനു ആണ് അവിടെയോ
ഇവിടെയും ഏ ഞാറാഴ്ചയും എ ഞാറാഴ്ച ചിക്കൻ കിട്ടും ചൊവ്വാഴ്ച ഏ മൊട്ടക്കറി കിട്ടും അങ്ങനെ കൊഴപ്പല്ല
ആ കൊള്ളാവോ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റോ
കൊഴപ്പല്ല വന്നതിന്റെ ദു ഏ ബുധിമുട്ട് മാത്രേള്ളൂ
ഉം പിന്നെ മാരീഡ് ആണോ ഇയ്യാള്
അല്ല
ഓ പിന്നെ
പിന്നെ നാട്ടിലെവിടെയായിട്ടാ
നാട്ടില് ഏ തൃശൂർ
ആ ഓക്കെ
അവിടെ യോ
ഞാൻ തിരുവനന്തപുരം
ഓ അവിടെ തിരുവനന്തപുരം സ്ലാങ് ഒന്നും കേൾക്കുന്നില്ലല്ലോ
അതിവിടെ വന്നിട്ട് മാറിയതാ പനി പിടിച്ചേ പനി പിടിച്ചപ്പോ സൗണ്ട് എല്ലാം മാറി ആകെ കൊളമായിരിക്കുവാ
പനി പിടിച്ചാൽ അങ്ങനെ സ്ല മാറുവോ
സംസാരവും അത് തന്നെ മാറും സൗണ്ട് എല്ലാം പോയെന്നെ
പിന്നെ നിന്റെ കൂട്ടുകാരൊക്കെ എന്ത്യേ
എല്ലാരും ഇവിടെയെക്ക ഉണ്ട്
നിങ്ങ നിങ്ങൾ റൂമിൽ എത്ര പേരാ
ഞങ്ങളുടെ റൂമില് നാലു പേര്
ആ റൂമ് റൂമിൽ റൂംമേറ്റ് ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ
ആ കൊഴപ്പിമില്ല എല്ലാരും നല്ല ഫ്രണ്ട്ലിയാ
ആ കോളേജിലെ സാറമാരൊക്കെ എങ്ങനെയാ
എല്ലാരും പാവങ്ങള
യ്യോ ആ കുഴപ്പമില്ല മ്മ് മലയാളി മിസ്സുമാരെക്കെ ഉണ്ടോ അവിടെ
ആ ഞങ്ങളുടെ ഫുള് മലയാളി രണ്ട് കന്നഡ ടീച്ചർമാരുണ്ട് നിങ്ങട അവിടെയോ
ആ പിന്നെ ഇവിടെയും കന്നടയെ ഉള്ളു ല്ല മിസ്സുമാര് ഉണ്ട് ആ പോഷൻസ് ഒക്കെ കഴിഞ്ഞോ അ
പോഷൻസ് ഓൽമോസ്റ്റ് എല്ലാം തീരാറായി തീർന്നു ആ ണയൻ്റിഫൈവ് പെർസൻറ്റേജ് തീർന്നു ഇനി റിവിഷൻ ടൈമാ എക്സാം ഉണ്ടല്ലോ ജൂലൈ മാസം
ആ
ആ്
സ്റ്റഡി ലീവ് ഒന്നൂല്ലേ നിങ്ങക്ക്
സ്റ്റഡി ലീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഇന്റേൽ എക്സാം നടന്നോണ്ട് തിങ്കളാഴ്ച തൊട്ട് ഇൻറ്റേണൽ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഹ് സ്റ്റഡി ലീവ് തരുമായിരിക്കും അറിഞ്ഞുകൂടാ ആഹ് ഒന്നും തീരുമാനിച്ചൊന്നുല്ല
പിന്നെ എന്താ പറയുന്നു ഫ്രണ്ട്സൊക്കെ
സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ഫുഡ് കഴിച്ചി ഫുഡ് കഴിക്കാൻ കടന്ന്മ മഴയെക്കെല്ലേ
വീട്ടീന്നൊക്കെ വിളിച്ചോ
ആഹ് വീട്ടിന്ന് വിളിച്ചായിരുന്നു
എന്താ പറഞ്ഞു
ആ ഇവിടെ മഴയാന്നൊക്കെ പറഞ്ഞു നാട്ടില് മഴയാണല്ലോ ഭയങ്കര മഴയാണല്ലോ
അ ആ
ആ അവിടെ മഴയാഅതൊക്കെ ഇങ്ങ് പറഞ്ഞു
ഉം വീട്ടിലെല്ലാർക്കും സുഖവാണോ
ഏ എല്ലർക്കും സുഗം
ഉം സുഖ സുഖ സിബ്ലിങ്ങ്സ് ആരേലും ഉണ്ടോ
ആ ഒരു ബ്രർ ബ്രദറുണ്ട്
ബ്രദറെന്നു എന്തിനുപടിക്കുവ
അവന്റ് പ്ലസ് വൺ
ആഹ് എവിടെയാ അവിടെ അടുത്ത് തന്നാണോ എനിക്ക് ഒരനിയനുണ്ട് ണ്ട്
ആ
ഉം അവ ഇപ്പൊ രണ്ടിൽ ഉം പിന്നെ അവിടെന്നാ രാത്രി കഴിക്കാൻ
ഇവിടെ രാത്രി ആ അറിയത്തില്ല ചെലപ്പോ ചിക്കനോ സോറി ചിലപ്പോ ചപ്പാത്തിയോ ച പ്പാത്തി ചിക്കൻ അല്ലെങ്കിൽ ബറോട്ടേം ചി ക്കനും കിട്ടും ടവിടെയോ
ആ ഇവിടെ അറിയത്തില്ല വയത് വായി ട്ട്ച്ചെ ഇച്ചിരി കഴിയുമ്പം ഫുഡ് ടൈംമ് ടുമ്പഴേ അറിയത്തുള്ളൂ എന്തോ നല്ല കറിയാണ് മണോക്ക വരുന്നുണ്ട്ഏട്ടോ
ആദല്ലേ
അ ആഹ്
റൊ
പിന്നെ എന്നും പൊറത്തൊക്കെ പോവാൻ പറ്റോ
ആ ഒരാൾക്ക് എല്ലാ ദിവസവും ഔട്ടിങ്ങുണ്ട്
ഉം സൺഡേലോ
സൺ‌ഡേയിലും ഏ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് മണി വരെ ഔട്ടിങ്ങുണ്ട് നിങ്ങക്കോ
ഞങ്ങൾക്ക് എന്നും ഔട്ടിങ്ങുണ്ട് സൺണ്ടേല് പിന്നെ രാവിലെ നമ്മുക്ക് ഏഴ് ടു ആ എട്ട് എട്ട് മണിയാകുമ്പോ കേറിയാ മതി രാത്രി ആ അതെ അതെതെ പിന്നെ കോളേജ് പ്രോഗ്രാംസ് അങ്ങ് പോ അങ്ങനുണ്ട്
ആ
പ്രോഗ്രാംസൊക്കെ എങ്ങനെ ഉണ്ടെന്ന്
കുഴപ്പവില്ല
ആ
നിങ്ങടെ അവിടെയോ?
കുഴപ്പവില്ല പിന്നെ പഠിച്ചു കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ നിക്കുവാണോ?
ആ ഇവിടുന്ന് ഒരു കൊച്ചിനെ സെറ്റാക്കി എടുക്കാനൊ ക്കെ ഓർത്ത് ഇങ്ങനിരിക്കുന്നു കൊച്ചൊക്കെ സെറ്റായി ഇനി കല്യാണം കൂടെ
അദ്യം പഠിക്ക്
ആ
എന്നിട്ട് നമ്മക്ക് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം
അല്ല ഇപ്പളേ സെലക്ട് ചെയ്ത് വെക്കാലോ അപ്പം പിന്നെ ടെൻഷനടിക്കണ്ട കാര്യമില്ലല്ലോ തനിക്കോ? അത് അങ്ങനെയാ
ആ
തനിക്കോ?
എനിക്ക് നമ്മളിവിടെ പഠിക്കാനല്ലേ വന്നേ എനിക്ക് അങ്ങനെ അങ്ങനൊന്നുമില്യാ ഉം ഉം ഞാനിപ്പോ എത്ര വയസുണ്ട്?
എനിക്കോ? എനിക്ക് ഇരിപത്തൊന്ന്‌
ഇരുപത്തൊന്നോ? എനിക്ക് ഇരുപത്തി മൂന്ന്
ആണല്ലേ?
ആ അതെ അതെ
ആ ആ
ആ രണ്ട് ആ അതെ അതെ അന്നേരം രണ്ട് വർഷം വേറെന്തേലും കോഴ്സ് എടുത്ത് പോയാരുന്നോ?
ഇല്ല ഞാന് ഒരു വർഷം ബ്രേക്ക് എടുത്തായിരുന്നു എനിക്ക് ഈ നേഴ്സിംഗ് ഫീൽഡിലോട്ട് വല്ല്യ താല്പര്യം ഒന്നുമില്ലായിരുന്നേ ഞാന് സ് സ്പോർട്സ് ആയിട്ട് ഇങ്ങനെ അയ്ന്റെ ഒരു ബേസിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എന്റെ ഒരു കസിന്റെ ഒരു കോളേജ് ആ ഇത്
ആഹ്
അപ്പം പുള്ളി പറഞ്ഞു ഈ കോളേജ് കേറി ക്കോ നല്ല ഏ കോളേജാ സ്പോ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയന്നുംപറഞ്ഞു വിട്ടുപോയതാ
ഉംവീണ്ടും എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ പോവാാൻ പറ്റുന്നോ അഡ്ജസ്റ്റ് ചെയ്ത്
പ്പോല
പാടുണ്ടോ
അത്യാവശ്യം പാട
എക്സാം എല്ലാം മോഡൽ എക്സാം എല്ലാം എല്ലാം സബ്ജക്ടും കിട്ടിയായിരുന്നോ
ആഹ എല്ലാം കിട്ടിയരുന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു
ഇനിഎക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെയാണന്ന് പറഞ്ഞഞ് കേട്ട്
ആ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴും ഭയങ്കര പ്രശ്നമൊക്കെ ആയിുന്ന ആഹ ആഹ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി
അങ്ങനെ ചോദിച്ച അങ്ങനെ ക്കെ ചോദിച്ച
ഞങ്ങള് രാജീവേട്ടന്റയാ നിങ്ങളോ
ആ ഞങ്ങളും ത രാജീവ് ഗാന്ധി യാ
ആണല്ലേ
ആ അതെ അതെ
ആ
ഉം ഉം
കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞോ
കാപ്പി കുടിച്ച് കുടിച്ചു കൊണ്ടിരിക്കുന്നു ഉം പിന്നെ ആ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ല്ല ഇപ്പോഴും മഴയാണോ അവിടെ
ഇപ്പോ ചെറുതായിട്ടൊന്നു ചാറുന്നു വേറെ കുഴപ്പമൊന്നുമില്ല
ആ ആ പിന്നെ ഇവിടെ വല്യപ്പ മഴയില്ല ഇടയ്ക്ക് എങ്ങാനും പെയ്ത പെയ്തു
ആഹാഹാ
ആ ആ
നാട്ടിലോട്ട് വല്ല പോകുന്നുണ്ടോ
നാട്ടിലെ ഒന്നും തീരുമാനിച്ചില്ല ചിലപ്പം ആവീട്ടീന്ന് വിളിച്ചായിരുന്നു
ആ ഹാ
അന്നേരം അറിയത്തില്ല ചെലപ്പോ വെള്ളിയോ ശനിയോ ആണ് ചോദിച്ച് ഇവിടെ വിടുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെ എക്സാം ഉണ്ട് ഞങ്ങക്ക്എക്സാമ ഇപ്പം
ആണല്ലേ
ചിലപ്പോ പോകും അറിയത്തില്ല ഇവടെ ഏ എൻ ന്റെ റൂംമേറ്റ് ഒരാൾക്ക് പോണം കേട്ടോ സ്മാട്ടില് മറ്റേ ലോൺ എട്ത്തേന്റെ ആവശ്യത്തിന് സൈൻ ചെയ്യാൻ പോണം
ആ ആ
അവരെ വീട്ടിന്നാ ഓ ഒറ്റക്ക് പോവാൻ ഒരിതുണ്ട്. വി ഒറ്റയ്ക്ക് വിടാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരാൻ ഒരിതും ണ്ട്.
മൂന്ന് വർഷം ഒറ്റയ്ക്കല്ലേ പഠിക്കുന്നേ അപ്പം ഇത് ഇത്ര നാളായി ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് വരാനും അറി യത്തില്ലേ ആ കൊച്ചിന്?
അത്ര ബുദ്ധ്യന്നും ഇല്ലാത്ത കൊ ച്ചാട്ടോ. അങ്ങനെയൊക്കെ ചോയ്ച്ചാ എടാ ശരിടാന്നാ ഞാൻ ഇനി വിളിക്കാം.
ആ ശരി.